ഹ് ലോ
എന്തൊക്കെയുണ്ട് വിശേഷം?
അൽഹംദുലില്ലാ റാഹത്ത് ആണ്. വേറെന്തോക്കെ?
നല്ലത് മയയൊക്കെണ്ടോ അവ്ടെ?
ഇല്ല ഇപ്പം രണ്ടീസായിട്ട് മഴയില്ല.
ഏഹ് ഇവിടെ മൂടലാണ് മഴയില്ല്യ
ആ തെന്നെ ഇവിടെ രണ്ടീസായി മഴ പെയ്തിട്ട് ഉം
അവിടെ എങ്ങനെ ചക്കേം മാങ്ങേ ഒക്കെ ഇണ്ടോ ചക്കേം മാങ്ങയൊക്കെ ഇണ്ടോ ചോദിക്കാ
ആ ചക്കയും മാങ്ങയൊക്കെ ഇണ്ട്. കൊഴപ്പല്ല്യാതേ ഒരു പ്ലാവുണ്ട് മാങ്ങ
ഏഹ്
അറിയോ അതൊക്കെ ചാമ്പക്ക
ആഹ് ആഹ്
ഈനമ്പഴം അയ്യൊക്കെണ്ട് ആ ആക്കെ ഞങ്ങളെ വീട്ടില് കൃഷിയായിട്ടല്ല നമ്മളെ വീട്ടിലിണ്ടാവുന്നതാണ്.
ആഹ്
ആ കൃഷി പിന്നെ നമ്മൾത് എന്താണ് നമ്മള് പച്ചമുളക് തക്കാളി അങ്ങനത്തെക്കെ
ആഹ് വ് വീട്ടിലേക്കുള്ള സാധനായി
ആഹ് ആഹ് ഇപ്പൊ എന്താ പഞ്ചായത്ത്ന്ന് കൃഷിയും എന്താണ് വിത്ത് തെയ്യകൾ കൊടുത്തിരു ന്നല്ലോ
ആ ആ
ഉ അപ്പൊ അതുണ്ട് അപ്പ ഇവങ്ങ ഉണ്ടായി വരുന്നുണ്ട് കൂട്ട് മൂന്നല്ല അർത്തു നിവക്ക അങ്ങന ഉണ്ടായി വരുന്നുണ്ട് മുളക് മുളകും തൈ ഇണ്ടായിരുന്നു അത് നല്ല ഉഷാറായി വന്നി അത് എന്റെ അടിയിൽ പൂപ്പിലന്നിട്ടണ്
ആ മുളക് നല്ലത് അവിടെങ്ങനെ നല്ലതുണ്ടായിന്
ഉ ആ മുളകിന്റെ മറ്റേ - ആദിയമാണ് വെള്ള പൂപ്പില് വന്നു
ആ ആ അത് ഫംഗസ് ആയിരുന്നു ചായ കുടി കഴിഞ്ഞോ? ചായ കുടിച്ചോ
നാലുമണി ചായ വല്ലാതെ കുടിക്കൽ ഇല്ല
ഇല്ലേ
കട്ടൻ പരിപാടി ഇല്ല എട്ടരയ്ക്ക് ആവും ഭക്ഷണം കഴിക്കാൻ പിന്നെ അതിന്റെ ആവശ്യമില്ല പിന്നെ ഇഷാ ബാങ്ക് മ്മ കൊടുത്താൽ ചോറ് തിന്നാനായി കട്ടൻചായ ആവശ്യം വരലില്ല
ഇന്നെന്തേ നീ ഉച്ചക്കക്ക്
ഉച്ചക്ക് ഇന്ന് ബിരിയാണിയായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ ശുഹദാക്കളെ നേർച്ചയായിരുന്നു വളാഞ്ചേരി മഖാമിൽ ആ ആ അവിടുന്ന് ബജറ്റ് കൊല്ലാ
ഇത് ഉണ്ടാക്കണ്ടേ
ഇല്ല ഒന്നായിട്ട് ഇണ്ടാക്കി മേൽത്താട്ടില് ആ പല പലകന്റെ മേല ഉണ്ടാവും വേറെ പിന്നെ എന്തൊക്കെയ എത്ര ആളാണ്
എനിക്ക് നാല് പേരുണ്ട് അവര് ഉറങ്ങാണ് ഉറങ്ങിച്ച് കളിക്കാൻ പോകവും
ആഹ
ചായ കുടിച്ചിട്ട് കളിക്കാമോ
വല്ലുീട്ട വിളിക്കണ നാലോണോ
ആ ഒരാള് എസ് എൽ സി ആണ് ഉം ബാക്കിയുള്ളത്, എല്ലാ പാസ്സായി. ഇനി എസ് എൽ സി ക്കാണ്
ഇനി എസ് എൽ സി എഴ്താൻ? ആ
ആഹ്. ട്യൂഷന് പോയോണ്ട്ക്കണ്ട് പിന്നെ മറ്റോരൊക്കെ അങ് ഇതിലൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ ആയിട്ട്
ആഹ് ഓൺലൈൻല് ട്യൂഷൻ പഠിപ്പിക്കാൻ താൽ പര്യണ്ടാ?
ഇല്ല ഓൺലൈന് അങ്ങനെ താല്പര്യ. ഇപ്പൊ ചേർത്തീട്ടില്ലേ ഒന്നത് കയ്യട്ടെ ഇനി. ഉം അതന്സ ഇപ്പം പൈസ ആദ്യം കൊടുത്തിട്ട് ചെയ്ത്
ആഹ്
ഇതിലൊക്കെ അഡ്മിഷൻ ഫീയന്നെ വേണം നാലായിരം.
ആ ഏക്ക്
ട്യൂഷനേ. അഡ്മിഷൻ, അല്ല ഓൺലൈൻ ആയിട്ടല്ല
ആ ഓൺലൈൻ നമ്മൾ അഞ്ഞൂറ് രൂപക് ക്ക് ക്ലാസ്സെട്ത്തിട്ട് പിന്നെ എപ്പ എല്ലാ വിഷയും നിക്ക്ന്ന്. ആ കഴിഞ്ഞ പ്രാശ്യം എല്ലാ വിഷയം തര്വെരുന്നു
ഏഹ്
എല്ലാ വിഷയവും ക്ലാസ് എടുക്കുന്നുണ്ട് ഒരു മാസത്ത് ഒരു അഞ്ഞൂറ് രൂപ അങ്ങനെ അങ്ങനെ മാസം മാസം. അഞ്ഞൂറ് വെച്ചാ ഒരു മണിക്കൂർത്തെ ക്ലാസ്സാണ്. നമ്മക്കിഷ്ട്ടൊള്ള ടൈമ്ക്ക് രാവിലെയാണെ രാവിലെ കേറാ, വൈക്ന്നേരാണ് വൈന്നേരം കേറാ. രണ്ട് ബാ ച്ച്ണ്ടേന് ഇപ്രാശ്യം ഉം അത് കൊഴപ്പില്ലാത്ത നല്ല ക്ലാസ്സാണ്
ആ മെഷീനൊക്കെ ഇണ്ടോ ഇങ്ങക്ക് അടിക്കാന്? അടിക്കാനറിയോ?
ആ അടിക്കാനൊക്കറിയാ ഉം ഇപ്രാശ്യം പെര്ന്നാളായിട്ട് മൂന്നാല് മാക്സി ച്ച് കിട്ടീട്ടുള്ളു.
ഏഹ് എല്ലാ ഡ്രസ്സ്കളും ഉടുപ്പ് എല്ലാം എടുക്കുവോ?
ആഹ് എല്ലാതും എടുക്കും ഇപ്പൊ ഞാൻ ടൈറിങ്ങില് എഹ് ക്ലാസ് ഫുൾള്ളാക്കി കോട്ടും ഷർട്ടും പാൻറ്സും ഷർട്ടും
ഓഹ്
ഓൺലൈൻ ആയിട്ട് ഓൺലൈൻ ആയിട്ട് പഠിച്ചു പഠിപ്പിച്ചു
എത്രയായിന് ഫീസ്
അത് അഞ്ഞൂറ് രൂപ മ് ഒരു മാസത്തേക്ക് ആഹ് ഒരു മാസത്തിൽ ഇരുപത്തെട്ട് ഇരുപത്തേഴ്‌ ദിവസം ഇരുപത്താറ് ദിവസത്തെ ക്ലാസ്
ഏഹ് എഹ് അപ്പൾ ഏഹ് പഠിച്ചെടുത്തു
പഠിച്ചെടുത്തു ആ അത്ര അടി ഇപ്പോഴും തുടങ്ങി മ് കൊറച്ച് ഐഡിയ ഉണ്ടായതുകൊണ്ട് ചെലപ്പടിയും കണ്ടാ മതി ഓര് പറഞ്ഞ രീതിയോളു അളവ് എടുക്കന്ന രീതിയൊക്കെണ്ട് ആഹ് ഞാൻ ഇപ്പൊ പിന്നെ കുറേ നമുക്ക് ലേഡീസിന്റെല്ലാതെ എടുക്കാൻ അറിയാം. ഫോട്ടോ കിട്ടുന്ന ഫോ ട്ടത്തിന്റെ മോഡല് അടിച്ച് കൊടുക്കും.
ആ അത് ഞങ്ങളവിടെ ഇണ്ടൊരു ആ ഞങ്ങളെ അയൽവാസി അതിനെന്തെങ്കിലും മോഡലും കാണിച്ചു കൊടുത്താ മതി അതങ്ങടിച്ചു തരും. അതീന്റ മാരി ഉ ട്യൂബിലോ ഓൻ ക്ലാസ്സിനൊന്നും പങ്കെടുത്തില്ല്യ. അയിനയിമ്മക്കൊരു താല്പര്യം ആ. ഇന്ന സാധനങ്ങിനെ കാണു. ചുരിദാല് അതേപോലെ അങ്ങട്ടടിച്ചെരും.
ആ അയിന്നെ പോലാവും ഞാന് എല്ലാം പഠിച്ചതിന്റെ ഏട്ട ട്ടിനെണ് പഠിപ്പിച്ചെക്ക്ണേ. ലാസ്റ്റ് ആഹ് ഏട്ടത്തിന് വർഷം. പ്പ പഠിപ്പിച്ചു. കല്യാണത്തിന്റെ മുന്നേ ടൈലറായി ടീച്ചറായി വർ ക്കിത് ഞാനാ ലാസ്റ്റ്. ഓക്കിപ്പളും അടിക്കാൻ അറില്ല അപ്പൊ ഓരോരുത്തർരക്കൊരോ മണ്ടേന് ആഹ്
ഓരോരുത്തരുടെ കൈമക്കെ ഒരു കൈവാണ് ഇൻക്ക് ആഹ് ആഹ് ഇവിടെ മെഷീൻ ആ ഇവിടെ മെഷീനൊക്കെണ്ട് മെഷീൻമാ ഇരിക്കാ വല്ല്യ മടിയാ. ഏതാ മെഷീൻ കറണ്ടിന്റാണോ?
ഇന്റത് ഹൈസ്പീഡാണ് അമ്പ്രല മെഷീൻ ആഹ് മെഷീൻ. അന് മോട്ടർ ഫിറ്റെയ്താ മതിയല്ലോ എഴുന്നൂറുപ്പ്യള്ളതിന്റെ മോട്ടറിനൊക്കെ ഇനിയിപ്പോ റേറ്റ് കൂടിക്കണന്നറിയില്ല ഉം ഞാൻ വാങ്ങിയത് ആയിരത്തഞ്ഞൂറിന്റതാ.
എ ഇപ്പ ആയിരൊക്കെണ്ട്.
അത് വാങ്ങിയാ മത്യാര്ന്നു.
ആഹ് വാങ്ങി നോക്കണം. ഇൻകിന്ന് മിഷ്
ഏ അല്ല പഠിച്ചു വെച്ചാ നമ്മളെ കുട്ടികൾക്ക് ഉപകരിക്കും ക ആൺകുട്ടികളാ രണ്ടും പെൺകുട്ടികള മൂന്നാൾ നാലാള്
ഇല് മോനാണ്. ഉം
പെൺകുട്ടിക്കടിക്കാം ആൺകുട്ടികൾക്ക് നമ്മളടിച്ച എന്താലും സെറ്റാവാൻ കുറച്ച് പണിയാ
ആ ഇരിക്കാ ആ ഇരിക്കാൻ മടി ഈ കീറി ആ കീറിയ തയ്ക്കാൻന്നെ നമ്മക്ക് ഇരിക്കാൻ മടിയാ. അങ്ങനൊക്കെ അടിക്കും
ആയിസ് കൂളൊക്കെ ഇല്ലോണ്ട് ഒര് മാസം ക്ലാസ്സ്‌ കേട്ടോക്ക്
ആ അങ്ങനെ യൂട്യൂബില് രെ നോക്കിന് ശേ യൂട്യൂബില് ആയു വാൻസ്
യൂട്യൂബ്ത്തെ മനസ്ലാകണേൽ ഇബൽ ഞമ്മളെ കൂടിർന്ന് അടിക്കാണ് മനസിലായോ അവർ കട്ടെയ്തിട്ട് ഞസമ്മളത്തിൽ ചിട്ട് ഞമ്മള് ഓലെപ്പ ടിക്ക ടീച്ചറദിയം ഒരുഭാഗം അടിച്ച് കാണിച്ചേരും ഇനി ഞമ്മളിതെങ്ങനാണ് ത് വെക്കേണ്ട രീതി കോല്ചോയിച്ച അക്കെ അയിനാൻസർച് ഉത്തരം കിട്ടും തിലില്ല ന്ന അയിന് ഉത്തരോല്ല ഓല്ക്ക് പരാൻ പാട്ടൊള്ളു ഞാൻ വെന്ന് ചോയ് കായിനൊക്കെ നല്ല ഉസാറാൻ ക്ലാസ്സ്‌ പഠിച്ചിരുന്ന പിന്നമ്മൾ ഓല് പറനെക്കൊള് ഞാനിർക്ക് മാത്ര ഞാനെ ന്ത് ഡൗഗട് എന്ടെങ്കിലും എങ്ങനാണത് ചെയ്യങ്ങനെ ചെയ്യാതെ ചോയിക്കും അങ്ങനെ പറഞ് ആ ഓല് പറഞ്ഞേറും ഷർട്ട്
ഷർട്ട് ആണിങ്ങൾത പഠിച്ചേ
ആണ് ങ്ങത്
മെ അത് റെഡിയാവിണ്ടോ അടിച്ചിട്ട്
അ പ്പോ മോക്ക് ഞാനൊന്നടിച്ചി ന്ന നി ഫീൽ ഒക്കെണ്ടോ മ്മക്ക് ഫയൽ നടക്കേണ്ടിയിറും ചെറിയൊരു ഫയൽ
ആ
ത് അന്ന് അയിന്റെ ഫോട്ടം വെച്ചിട്ട് ഫോ ഒര് വീഡീയോ വിട്ടേ ഞാൻ ഒരു വീഡിയോ വിട്ടേരെൻഡ് അനക്ക് എന്റെകൂടെ ചെയ്തോ ട്ടിയാൾതൊക്കെ അമ ഏതൊക്കെ ഭാഗങ്ങൾ പഠിച്ച അതിന്റക്കെ ന്താണ് ഒരു പേപ്പറിൽ ഒരു നോട്ടബുക്കിന് നമ്മള് ഇതിഇൻസ്റ്റുട്ടിന്റെ പേരൊക്കെ എയ്തീട്ട് അതിന്റ അടില് എന്തൊക്കെയ നമ്മള് പഠിച്ചത് ന്നുള്ള മൂന്നിന്റെ എഴുതുക എന്നിട്ട് അയ്ന്റെ അപ്പൊർത്തോ ഓരോ ഫോട്ടോ ഒട്ടിച്ച് അടിച്ചിട്ടിങ്ങനെ- കുഞ്ഞെ ഉടുപ്പ് കുഞ്ഞെ ഷർട്ട് കുഞ്ഞ കോട്ട് അങ്ങനെ അടിച്ചിട്ട് വെക്ക ആ എന്നിട്ട് ഇവർക്ക് വിട്ടോട്ക്കാ അപ്പൊ നമ്മക്ക്തിന് സർട്ടിഫിക്കറ്റും കിട്ടും ആ അടുക്കാന് ഇണ്ട് ന്നാ വലിയ്യ അടുപ്പില്ന്നാ ഞമ്മളെപാഗത്തിനൊക്കള്ള മേക്സി ഒക്കെ അഞ്ചെണ്ണം പത്തെണ്ണം ഒക്കെ കിട്ടും ഇപ്രാശം ഇപ്പ കൊറവാണ് ആദ്യം നല്ലം കിട്ടിയെരുന്നു എല്ലാം നമ്മളും ടൈറ്റക്ക പിറ്റ അതില്ലെ ഷേപ്പാക്കി കൊട്ക്കാ അത് മേക്സി ഞാൻ അഞ്ചാറെണ്ണം അടി- ച്ചിക്കണ്ണ്
ഏഹ് അയിപ്പം പേര് ആ പെരുന്നാൾ പെരുന്നാളൊക്കെ ആയല്ലോ ഡ്രസ്സൊക്കെ എടുത്തോ ആ
പിന്നേ രണ്ട്ഡ്യൂട്ട് യൂണിഫോം വെട്ടീക്ക്‌ണ്
ഏ സ്കൂൾന്ന് യൂണിഫോമൊക്കെ കിട്ടിയോ
ആഹ് ആഹ് ഈ സ്കൂൾ തന്നെ നമ്മുടെ ഇവിടെ അടുത്തുള്ള അയൽവാസി കുട്ടികളെ യൂണി ഫോം അടിക്കാൻ.
ഏഹ് പെരുന്നാളിക്കായ് പെരുന്നാളൊക്കെ ആയല്ലോ നിങ്ങൾക്ക് ഡ്രസ്സ്‌ എടുത്തോ.
ഡ്രസ്സ്‌ എടുത്തിട്ടില്ല. ഡ്രസ്സ് എടുക്കാന് കീശയിലെ കാശ് കുറവാണ്.
ഏഹ് അല്ല ചീലാ വാങ്ങി അങ്ങട് അടിക്കാ അടിച്ചാമതിയല്ലോ നിങ്ങക്ക് അടിക്കാൻ അറിയണോണ്ട്.
ആഹ് ആ സീരം എടുത്തടിക്കണതും ഞമ്മള്. നമ്മള് റെഡിമ്മടെ എടുക്കുവാനാൽ നല്ലത് അപ്പൊ നമുക്ക്. മുത്ത് കല്ല്. ഒക്കെ വാങ്ങണ്ടേ നമുക്ക് റെഡിമേഡ് ആക്കുമ്പോ എല്ലാ ഒക്കായിട്ട് കി ഷേപ്പാക്കി കൊടുത്താ മാത്രം മതി. പിന്നെ നമ്മള് അത് ലൂസ് നോക്കുമ്പോ ഡ്രസ്സ്‌ ഞാൻ പഴയ. സാധനങ്ങള് ഉണ്ടെങ്കില് വെട്ടിനപ്പോ ഒരു കൊ ചെറുതാക്കി കൊടുത്ത് അപ്പൊ ഒരാൾക്ക് ഗൗണ് ചെറുതാക്കി മിഡിയും. ഇപ്പൊ പാലസ് പ്ലാന്റ് ഒക്കെ അടിച്ചിട്ട് അങ്ങനെത്തെ ഉടുപ്പ് അടിച്ചു കൊ ഇട്ടക്കുണ്. കഴിഞ്ഞ പെരുന്നാള് ഇപ്പൊ എല്ലാവർക്കും ഓൺലൈനിൽ നിന്ന് ഡ്രസ്സ്‌ എടുത്തു. നീ പെരുന്നാളിക്ക് എടുക്കാൽ. ഈ തെരക്കെല്ലാം മദ്രസ്സയാണ്. ഇവരൊക്കെ കൂടി രസമല്ലേ. ഒരു കുറച്ച് ബുദ്ധിമുട്ടായിട്ടില്ലാണ് ഉം എന്നാ ആയിക്കോട്ടെ എന്നാ ആയിക്കോട്ടെ ഒക്കെ.